ഹലോ
അ കേൾക്കാമോ
ആ കേക്കുന്നുണ്ട്
എന്താ ഫുഡ്കഴിക്കാറൊക്കെ ആയോ
ആ ഫുഡ് കഴിക്കാൻ സമയം ആ ആയില്ല പത്രണ്ട് മണിയല്ലേ ആയോള്ളൂ ഒരുമണി ഒക്കേ ആവും
ഒരുമണി ഒക്കെ ആവുല്ലേ ആ ക്കേ പിന്നെന്തെടാ ട്രിപ്പൊക്കെ പോവാറുണ്ടോ
ട്രിപ്പ് ട്രിപ്പ് വെക്കേഷൻ ടൈംമിൽ പോയായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ പോയിട്ടില്ല ഇപ്പോ സ്കൂളൊക്കെ തെറന്നില്ലേ എങ്ങും പോവില്ല ഇനിയൊരു വെക്കേഷൻ ആവണം
ആ ഇങ്ങള് ദൂരത്ത്ക്കൊക്കെ പോകാറ് അടുത്തൊന്നും പോകാറില്ലേ
ആ അടുത്തങ്ങനെ ആര് എന്തുപറയാന് മൂന്നാർ, വാഗമൺയെക്കെ പോ ആകെ ഒരു സാറ്റർഡേ സൺഡേ മാത്രം കിട്ടുള്ളു.
ആ
സാറ്റർഡേം ഇവർ ക്ക് ഓരോ ക്ലാസുകള് ഒണ്ടേ ഈ ഡ്രമ്മിനും പിയാനക്കൊക്കെ വിടുന്നുണ്ട് ആ അപ്പം അതിനൊക്കെ പോകും പിന്നെ ഒരു സൺഡേ മാത്രം ഉള്ളൂ പിന്നെ ആഹ് ഇവിടെ അടുത്ത് തന്നെ ഒണ്ടേ ആ പഠിപ്പിക്കുന്നയിടം ഒണ്ട് അപ്പം അവിടെ ഒരാള് ഡ്രമ്മും ഒരാള് പിയാനോയും പഠിപ്പിക്കുന്നുണ്ട് അത് ഫീസ് രണ്ടായിരം ഒരാൾക്ക് ഒരു മാസത്തേക്ക് ആ അത് പഠിക്കുന്ന അനുസരിച്ചിരിക്കും
അതെ അങ്ങനെയാണോ അല്ലാതെ എത്ര മാസത്തിനുള്ളിൽ പഠിക്കും അങ്ങനെയൊന്നുംഇല്ല്യാ
അങ്ങനൊന്നുമില്ല
അതെ ആ
അത് പിന്നെ കണ്ടിന്യു ചെയ്തു പോകും ഓരോ തെടക്കത്തില് കെറെ കീസ് പിടിപ്പിക്കും അത്കഴിഞ്ഞ് പി ഓരോ പാട്ട് പാട്ട് ഇങ്ങനെ പഠിപ്പിച്ചു പഠിപ്പിച്ചു പോരുവാ ഉം ഉം
അലപ്പം ഭരതനാട്യം, മോഹിനിയാട്ടൊക്കെ ആവുമ്പോ എങ്ങനെ എത്ര ഒരു ഇത് അയിന്റുള്ളിൽ പഠിക്കുമ്പോ അങ്ങനെയൊക്കെ ഒണ്ടല്ലോ
ഇതൊന്ന് വെച്ചിട്ടണ്ടെങ്കിൽ നമ്മക്ക് ഇഷ്ടം പോ ലയാളി ഇത്രയോ ഓ കാലത്തോളം പഠിക്കാം അത് ഓരോ പാട്ടിങ്ങനെ ഇഷ്ടം പോലെ പാട്ട് ട്ട്ല ഓരോ പാട്ടിങ്ങനെ പിന്നെ കൊറേ കഴിയുമ്പോ പ്രോഗ്രാമിന് ഓക്കെയായിട്ട് പോകാം എന്തെങ്കിലും ആ എന്തെല്ലാം ആക്ടിവിറ്റീസ്ക്ക് ഒള്ളത് നല്ലാതാണേ പിള്ളേര് മാക്സിമം എൻകേജ്ടാകോണാ എത്രം നല്ലത്
ആ ഇപ്പത്ര വയസ്സായി ഉ പു കുട്ടിക്ക്
അവർക്ക് പതിനൊന്ന് വയസ്സ്
ആ അത്ര ചെർപ്പത്തിലൊക്കെ തലെ ഞാനി ബനങ്ങനെ വിടണംന്ന്ണ്ട് കൊർ ക്കൂടി വൽതായിട്ട് സ്കൂളിലൊക്കെ പഠിക്ക്ണെ
ആ ഒരു നാലഞ്ച് വയസ്സൊക്കെ ആവുമ്പൊ ന്നട്ട് നമ്മള്തിന് ചേർക്കുവാണെങ്കില് പിള്ളേർ ട്ട് ഒരിത് ഒരി പത്തീസൊക്കെ ആവുമ്പത്തേനെ കുറിച്ച് നല്ലൊരു ഇതാവും
അതെലേ ഞാനയ് ട്രോയിങ്ങിനും ആ ട്രോയിങ്ങിനും അത് പോലെ പാട്ട് പഠിക്കാനും വിട്
ആ ങ്ങട്ട് ചുമ്മ പിള്ളേരല്ലാം പഠി ചിരിക്കും പറ്റുന്നത്തെന്നെ എല്ലാത്തിലും ചേർക്കാ എല്ലാം പഠിക്കട്ടെ ഉം
ചീസിലൊക്കെ ചേർ ത്‌നല്ല താൽപര്യാർന്നു പക്ഷെന്നന്നും പറ്റീല്ല ഡിഗ്രിക്കും പറ്റ്വാർന്ന്ട്ടോ നമ്മള് എടുക്കുനൊക്കെ പരനാർന്നു പണ്ട് വായി വായുർനു കൊറേ വുൾച്ച് പിന്നെ അന്നാ ടൈമില് ന്നൊക്കെ പറിമ്പഴേ നമക്കാ യൂണിഫോമക്കടാനൊരു മടിയാര്ന്ന് അത് മാത്രം മടിന്നല്ല പക്ഷെ ആൾതെ കരോകെ ചെയ്യാനും കാരിയാത്തൊക്കെ നല്ലിഷ്ടാറ്ന്നു പിന്നെ ക്യാമ്പിനൊന്നും ചെൽപ്പം വീട്ടിന്ന് വിടിണ്ടാവില്ല അങ്ങനൊക്കായിട്ടാക്കയ് പിന്നെങ്ങനെ പോയില്ല എൻ എസ് എൻ എസിന് ണ്ടാർന്നു ആ എൻ എസ് എസിന് ണ്ടാർന്നുട്ടോ ഉം അങ്ങനെ ഇതാരാ
ഉം
നല്ലാര്യം പൊളി
ഉം ഉം സ്പോർട്സിനെക്കെ ഇണ്ടായിരുന്നോ
കൂടാറില്ല ആർട്സിനോക്കെ കൂടൊള്ളൂ ആ അതെ അവിടെ ഇരിത്ത്യേപ്പോൾ എന്താ അതെ പ്രൈസ് ഒക്കെ കിട്ടാറുണ്ടോ ആ ഞാൻ ചെറുപ്പത്തില് നാലുവരെയൊക്കെങ്ങനെ ഓട്ടത്തിന് കൂടിയാരുന്നു ണ്ടോ നൂറ് മീറ്ററ് ഇരുന്നൂറ് മീറ്ററ് അങ്ങനെക്കെ അതെ പിന്നെ ഷോട്ട് പുട്ട് അങ്ങനത്തെ കൂടും
ആ ഉം ഹൈജമ്പ് ലോങ്ങ് ജമ്പ്
അതെ അപ്പോ ഒരു ഫിസിക്കല് എജുക് ക്കേഷന്റെ എന്തെലൊക്കെ എടുത്ത് പഠിക്കാമായിരുന്നില്ല അപ്പോ
ഞാൻ പിന്നെ അങ്ങനെന്നും പോയില്ല ഉം ഉം
ഇണ്ടേ ആ ചേച്ചിടെ അമ്മമ്മയുടെ വീട് അവടെ ആ ചേച്ചിങ്ങനെ ഏ സ്പോർട്സിന്റെ ടീച്ചറാ ഫിസിക്കൽ എജുക്കേഷന്റെ ടീച്ച വർക്കയ്യപ്പോ കൊറേ സ്കൂളുകളിലെങ്ങനെ ചെയ്യല്ണ്ട് അതെ അതു ഇതുപോലെ നല്ല സ്റ്റാറ്റസോക്കെ കാണാം ഹൈ ഹൈജമ്പ് ലോങ്ങ് ജമ്പൊക്കെങ്ങനെ അടിപൊളിയായിട്ട് ചാടൊയ്
ആ ആ
ആ കഴിഞ്ഞു അല്ല ഇപ്പ ഒരുവിധം കുട്ട്യേളെക്കെ സ്പോർട്സിനൊക്കെ നന്നായി ട്ട് ആക്ടീവായിട്ട് നിക്കണ്ട് അ പണ്ട് പറയുമ്പോ ബോയ്സായിർന്നു കൂടുതൽ ഇതിലെങ്ങനെ ഇണ്ടാവ്ണ്
ആ ഗേൾസ് കൊറച്ച് പിന്നോട്ടായിരുന്നു ഇപ്പ അങ്ങനെന്നുല്ല ഇപ്പ എല്ലം ഒരേ തേപോലെയാ ഉം ഇപ്പം സ്കൂളിലൊക്കെയാണെങ്കിലും ടീച്ചേഴ്സാണെങ്കിലും ആ ഇല്ല്യങ്ങനെ മാറ്റിനിർത്തല്ല എല്ലാരി തന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്തത് എല്ലാത്തിലുംതന്നെ ചേർക്കും
അത്‌ പണ്ടത്തെ ആ ഒരു സിസ്റ്റത്തിന്ന്ങ്ങണ്ട് മാറ്റിക്കൊണ്ടരാണ് ശരിക്ക് അവരൊക്കെങ്ങണ്ട് വൽതായിട്ടാണല്ലോ ടീച്ചേഴ്‌സൊക്കെ ആവ്ണത് അവര് അവര്ടേ ആ ഒരു കാലത്തിലിള്ള കുട്ടി ട്ട്യാള് ആവര്ത് ന്ന്ള്ളൊര്തും വെര്ന്ണ്ട് അത് കൊണ്ട് കൂടിയാണ് അങ്ങനെ ഒരിത് വെര്ണത് പിന്നെ ഇപ്പൊ ഗവണ്മെ ഇപ്പൊങ്ങനെക്കെണ്ട് തോ ആ എല്ലാർക്കും ഒരു തുല്യ ഇത് കൊട്
ആ ഇപ്പൊ എല്ലായിടത്തും തന്നെയുണ്ട് തുല്യത, അവകാശം ഉം അതെ നല്ലതാണ്. ഉം പണ്ടായിനെ നമ്മളെ പുറത്തിരിങ്ങയിരുന്നോ ഭയകര മടി ഒക്കെയിരിന്നു ഇപ്പൊ അങ്ങനെ ഒന്നുല്ല.
റ്റു ഒരു പ്ലസ് റ്റു ആ പ്ലസ് റ്റു കഴിഞ്ഞപ്പോൾ പിന്നെ അങ്ങനെകാന്ന് പണ്ടെന്നേ പറയുമ്പോ കല്യാണങ്ങളെക്കെ പോവുമ്പോൾ നമ്മുക്ക് മടിയാണ് പ്പോ ഫുഡോ ക്കാണെങ്കില് ആരേ ഒരാള് കൂടെ വേണം പിന്നെ ചോറൊക്കെ പിന്നെ ചോയ്ക്കുമ്പം ഒരു മടിയൊക്കെ അങ്ങനെക്കെയായിരുന്നേ ഇപ്പൊ ആ ഇപ്പൊ പിന്നെ അങ്ങനൊന്നൂല്ല്യ അതെ
ഇല്ലപിന്നെ അങ്ങനെ ആ പക്ഷെ ഇപ്പോഴും അങ്ങനെ മാറാത്ത കുറെപേരെ ഇണ്ട്ട്ടോ. നമ്മളെ കുറച്ചേ ആളുകളെക്കായിട്ട് ഇങ്ങനെ ഇടപഴുകുമ്പോൾ നമ്മ ക്ക ഒരു ചേച്ചി വെരും നല്ല ആളുകളുടെകുടെ ഇതേവട്ടോ മ്മളെ വീണ്ടും മടിയുള്ള ആളുകരെകൂടെ ആണെകില്ലേ നമ്മകാ ഒരു മടി ആവും. അയ്‌ ശരിയാണ ഇക്കങ്ങനെ നല്ലണം ഫീലീയ്യാറ്ണ്ട്. പ്പ നമ്മൾ പഠിക്ക്ണ കാലത്താണെങ്കിലും നമ്മൾ കൊ കൊർച് നമ്മൾ പറയും കൂട്ട്കെട്ടൊന്നല്ല നമ്മൾ സ്വന്തം ഏ തായാലെന്നെണത് ശെരിയാവൊള്ളുനൊ പറയും. പക്ഷെ അങ്ങനെല്ല നമ്മടെ കൂട്ടുകെട്ടെന്താണോ അതിനനുസരിച്ചേ നമ്മൾ നീങ്ങു അല്ലെങ്കെ നമ്മള് വേറെ വല്ല കൂട്ടുകെട്ടിൽക്കും പോണ്ടി വെരും ആ പ്പ ഞാന് പഠിചേർന്ന സമയത്ത് ഒന്നു മുതല് പത്ത് വരെ ന്റെ ഒന്ന് മുതല്ണ്ടാ ന്ന് ഫ്രണ്ട്സന്നെ പത്ത് വെരീം ഇണ്ടാർന്നത് അപ്പൊ നമുക്ക്ങ്ങനെ ഞങ്ങളെ ഫ്രണ്ട്സ്ന്ന് പറയുമ്പൊ കൊർച്ച് ഒരു പഠി തിഒരു താണെ ന്ന പഠിപ്പി അങ്ങനെ പഠി ഇതെല്ലാം നല്ല ചില്ല് ആയിട്ടുള്ള ഇതാണ്. ക്ഷെ ഞങ്ങളെ അങ്ങനെ ചീത്ത വാക്കുകൾ ഉപയോഗിക്ക, ആ അങ്ങനെയൊന്നും ഉപയോച്ചിരുന്നില്ല. പിന്നെപ്പോ അന്നത്തെ കാലം ന്നക്ക പറഞ്ഞ ഫുൾ ലവേഴ്സ് അങ്ങനെയൊക്കെ അത ണ്ടാർന്ന. അങ്ങൻതോട്. ഒന്നും. വലിയ. താല്പര്യം ല്യാത്ത കുട്ടികളാർന്നു അപ്പോ ഇനി അഥവാ ടീമിലെ ആരെങ്കിലും ആവാ എങ്കിലും അവരെ വേഗം തിരുത്ത അങ്ങനെയൊക്കെയായിരുന്നു ആ ഇപ് ഇപ്പോ. ഒരാൾക്ക്. ഇല്ലെങ്കിൽ ഒരാൾക്ക് അതിലെ ഉള്ളൂ എങ്കിൽ മാറിമാറി ഒന്നിച്ചങ്ങട് ആകും ഞാൻ പറഞ്ഞില്ലേ അങ്ങനത്തെ കുട്ടികളാ അങ്ങനെ ആ ശരിക്കും പിന്നെ എന്ത്‌ വേണമെങ്കിലും പറയാന്ന് ള്ളെരു അങ്ങനത്തെ ഒരു മൈൻഡ് ഉള്ള കു
കോൺഫിഡൻസ് ഒക്കെ നേരാ ഉം
ഇതിലേക്ക് അങ്ങനെ ആക്കി എടു ക്കാനും തയ്യാറുള്ള കുട്ടികളാ അങ്ങനെ നേരെ പോണവഴി കുട്ടികളെ പോലും അങ്ങോട്മാറ്റിയെടുക്കും ആണല്ലേ അല്ല ഞങ്ങളുടെ ആ ഒരു ടൈംഅങ്ങനെ ആർന്നു നന്നായെന്ന് വച്ചു വിചാരിക്കണ്ട് ട്ട് ഞാൻ കാരണം അങ്ങനെ നല്ല ആ ഒരു അങ്ങനെ നമ്മൾ എന്താണ് തെറ്റായിട്ടുള്ള വഴിക്കൂടെ പോവുകയാണെങ്കിൽ നമ്മളെ തിരിത്തിരി കാരണം എങ്കിതദ്ധരിക കാരണങ്കി ഇന്ന് ആഫ്രണ്ട്സിന്റ കൂട തരുകയാണെങ്കിൽ ഴീക്കോട് പോവാണെങ്കിൽ ഉണ്ടട്ടപ്പഴും ഞങ്ങടെ കൂടെണ്ടാർന്ന ന്ന കുറേ ഇങ്ങനെ ടീമുകൾ ഉണ്ട് ണ്ട് നമ്മൾ ഞങ്ങൾക്ക് ഒരു ഗ്യാങ്ങ്ക്കാർന്നേ അങ്ങനെ കുറെ ടീമുകൾ ഒക്കെ ഉണ്ടായിരുന്നു അപ്പ അവരിലെ ഞങ്ങൾ മാത്രമാണ് ഇപ്പോഴും നല്ല സപ്പോർട്ട് ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ സ്റ്റാറ്റസ് ഇടാണെങ്കിൽ ഞങ്ങൾ നാലുപേരും കൂടെ ചെന്ന് അങ്ങനെ നിൽക്കാം ഒരു ടീമിലും ഇതുപോലെനാലുപേര് അഞ്ചു പേര് രും ഉണ്ടായിരുന്നു അവരൊക്കെ അവരുടെ ഓരോരുത്തരെ കല്യാണത്തിന് പോലും മറ്റേ രന്നും കണ്ടിട്ടില്ല എന്നാ പിന്നിം ഞങ്ങളേനെക്കെ വിളിച്ചിട്ടുള്ളത്
ആണല്ലേ ആ് ആ ചേടക്കെ പിന്നെ കരി കല്യാണം കഴിഞ് കഴുമ്പത്തേും ചെതർ പോകവും
ആഹ ശരിയാണ് ആ അതെ അതും ശരിയാണ് ചിലർക്ക് സാഹചര്യം കാരണം ട്ട് ചിലർക്ക് ഇങ്ങനെ അധികം വിളു പിന്നെ അവിടെ ചിലർക്കു സംസാരിക്കണ അവരൊന്ന ഇഷ്ട ഉണ്ടാവില്ല പിന്നെ വീട്ടിലാണെങ്കിലും അമ്മ മരും അങ്ങന വല്ലാണ്ട് സംസാരിക്കും വ ല്ല കമ്പനി ഇങ്ങനെ കൊടുക്കണും ഇഷ്ടണ്ടാവില്ല ആ അതെ അതെ കേട്ട് ആ ഞാനിപ്പോ പ്ലസ് ഒരു ഡിഗ്രി കഴിഞ്ഞപ്പോഴും കുറെ ഫ്രണ്ട്സ് ഒക്കെ വന്നെയനെയാണ് അവര് ട്ടും പറയുന്ന പോല വല കോണ്‌ ടാക് ഇല്ല കേട്പക്ഷേ ഒന്ന് മുതൽ പത്ത് വരെ പറയുമ്പോ ഞാൻ പറഞ്ഞില്ലേ പക്ക ആർന്നു അതുകൊണ്ട് ഇപ്പഴും അവര് കൂടണ്ട് ആ ആ അങ്ങനെ.
കോഴിയൊക്കെ കുവുന്നുണ്ടല്ലോ അവിടെ?
ആഹ് അതാ അപ്പർത്തെ വീട്ട്ത്തെ ആ ആഹ് തോന്നണം. അങ്ങനെ ഞാൻ നേർ ത്തെ നീച്ച കാര്യമാണ്. അല്ല ഞാൻ നേരത്തെ എണീറ്റല്ലേ പിന്നെന്തിനാപ്പോ പോണെ അതെ
കൊച്ചെവിടെ? കൊച്ചിന്റെ അനക്കൊന്നും കേക്കുന്നില്ല ടിവിയിലാണോ?
ഞാ വ ടിവിയിലും തിലും കാർട്ടൂണൊക്കെ ഇര്ന്ന് കൺ ണ്ടീഞ്ഞാല് അവ അങ്ങനെ വൈബായ്ട്ടിരിന്നോള്ളു. ഒരീസം ഇങ്ങനെ എട്ടൻ വരുമ്പോ അവൻങ്ങനെ കിടന്നിട്ട് സൈഡ് ചെരിഞ്ഞിട്ടിങ്ങനെ കാണുന്നുണ്ടായിരുന്നു ഞാങ്ങട് പുറത്തേക്ക് വരുമ്പോ ഏട്ടൻ വന്ന് അകത്ത് നിന്ന്ട്ട് അനക്ക് മിഠായി വേ ണോ? വേണ്ടെങ്കി ഞാനേ കയിക്കാട്ടോ. അങ്ങനെ ഇരുന്ന് പറയ്ണ്ട്. ഇവരൊനക്കൂല്ല. ടാ എന്താടാ മിണ്ടാ ടുത്തുവച്ച് ഇപ്പറത്തു വന്നു നോക്കുമ്പോ അവൻ കിടന്ന് ഉറങ്ങി കിടക്കാണി ആ.. അങ്ങനെ ഫോണ് ക അങ്ങനെ കിടന്നുറങ്ങും.
ആ ഫോൺ കിട്ടിയാ പിന്നെ വേറൊന്നും വേണ്ട.
ഇവിടെ ഏട്ടൻ്റെ കുട്ടിയോളൊക്കെ അങ്ങനെ തന്നെയാണ്. ഫോണിലാത്തൊരു ജീവിതം ഇല്ല.
അന്നേ ഇപ്പുണ്ടായി പെറന്നു വീഴണതെ ഫോണ് എന്നും പറഞ്ഞു കൊണ്ടാ
ക്ക് ഉണ്ടൂട്ര
ആ എന്ന ശരി